കേൾക്കാമോ
ആ കേക്കാം
ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം
എന്ത് വിശേഷം സുഖമായിട്ടിരിക്കുന്നു
മഴയാണോ ഇവിടെ സുഖമായിരിക്കുന്നു
ഉം മഴയൊക്കെ ഉണ്ടോ
മഴയുണ്ടായിര് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നേ ഇന്ന് മഴയില്ല ഇന്നു നല്ല വെയിലാ വുന്നു
ആ ആ ചൂട് വീണ്ടും ആയില്ലേ
ഓ ഫു ആണോന്ന്
ഞങ്ങൾക്ക് ഇവിടെ രണ്ടൂ ന്ന് ദിവസായി മഴ കിട്ടിയിട്ട്
ആണോ
ഉം അതുകൊണ്ട് നല്ല ചൂടാ പഴയ ചൂട് തിരിച്ച് വരുന്നുണ്ട്
പഴയ ചൂട് തിരിച്ചു വന്ന് ശരിയാ
മ് രണ്ട് മൂന്ന് ദിവസായി അങ്ങനെ ഭയങ്കര മൂടിക്കെട്ടി നിക്കും മഴക്കാറ് പക്ഷെ ഇതുവരെ പെയ്തിട്ടില്ല
അത് ശെരി ആ ഇവിടെ ഇന്നലേ മിനിഞാ ഇന്നും ഒരുവിധം മഴ പെയ്തോണ്ടേ ഇരിക്കുവായിരുന്നു
ആഹ
ഇന്ന് നല്ല വെയിലും
ആ ഇടക്ക് മഴ പെയ്ത് ഇങ്ങനെ കൊഴപ്പില്ലലേ
അഡ്ജസ്റ്റ് ചെയ്ത് വാ ശരിയാ വല്ല്യ ചൂടിന് ഒരു ചെറിയ ശമനം കിട്ടിയിട്ടുണ്ട്
അതെ ആ് മഴയുണ്ടോന്ന് വെച്ചാ മഴയുണ്ട് എന്നാ വല്യ പ്രശ്നോല്ല
അതെ അതു തന്നെ.
അങ്ങനെ പോണെ കൊഴപ്പില്ല ചെടിയുണ്ട് കൊറച്ചുണ്ട് ഒരുപാടൊന്നില്ല കൊറച്ച് കുറച്ച്
മഴ ഇവിടെയും എനിക്കും കൊറച്ച് കൊറച്ചേ ഉള്ളൂ മഴ അങ്ങോട്ട് പെയ നല്ല പോലെ വെള്ളം വീണപ്പോയ്ത്തേക്കിന് എല്ലാം ഒരു മാതിരിയായി പിന്നെ ഇന്ന് നോക്കപ്പം കംപ്ലീറ്റ് ഉണക്കും. ഹും
ആഹ ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം ടാങ്കിന് ചെറിയൊരു പ്രശ്നം പറ്റിയോണ്ട് വെള്ളം കുറവാ അതുകൊണ്ട് ഇപ്പൊ കൊറേ ദിവസയില്ലേ മഴയില്ലാത്തത്പ്പൊ ഒരു ദിവസം നനക്കാണ്ടകുമ്പോഴേക്കും ഭയങ്കര ഇങ്ങനെ എല്ലാം ഇങ്ങനെ തളർന്നു തളർന്നു നി
ഓ കിണറാണോ
ആഹ സ്വന്തം കിണറൊക്കെയുണ്ട് കെണറിന്റെ ആ മോട്ടറിന് ഒരു കംപ്ലൈയിന്റ് അതുകൊണ്ട് വെള്ളം കേറാൻ ഭയങ്കര ബുദ്ധിമുട്ട്
ഓ അത് ശെരി
ആ വെല്ലാണ്ട് വെള്ളത്തിന് അല്ലാണ്ട് വേറെ പ്രശ്നൊന്നും വന്നിട്ടില്ല അങ്ങോട്ടോ
ഇവിടെ ഞങ്ങൾക്ക് കിണറല്ല മറ്റേ മെട്രോവാട്ടറും നമ്മുടെ ഗവൺമെന്റ് എന്റെ വാട്ടറിലും മുനിസിപ്പാലി അതും ആ പൈപ്പുംണ്ട് പിന്നെ ബോർവെല്ലാ ഉള്ളെ
ആ ആ വെള്ളം വെള്ളം കിട്ടുവോ? കൊഴപ്പില്ലാണ്ട് കിട്ടുവോ?
അ കിട്ടും
അപ്പൊ നമ്മള് ഫീസ് അടക്കണം
ഫീസ് മറ്റേ ഗവണ്മെന്റിന്റെ വെള്ളത്തിന് ഫീസ് അടയ്ക്കണം മറ്റേതിനില്ല മറ്റേത് ഞങ്ങളുടെ ഇവിടെ തന്നെ ഇത് ചെയ്തിരിക്കുന്നതാണ് ബോർവെല്ല് ആ നമ്മുടെ വീട്ടിൽ തന്നെയ
ആഹ ആഹ.
അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട്?
ഈവനിങ് പരിപാടി എന്തായിരുന്നു
ഈവനിങ് ഇതെ ഇപ്പൊ കൊറച്ച മുന്നേ ചായ കുടിച്ചു ചായയും ബിസ്കറ്റും കൂടെ സ്പെഷ്യൽ ഒന്നുംല്ലായിരുന്നു ബിസ്കറ്റായിരുന്നു
ആ ഏ ഇനി ആ ചായോടി കഴിഞ്ഞു ഞങ്ങക്ക് ഇവിടെന്ന് ചക്ക കിട്ടിയായിരുന്നേ
ആഹ് ആഹ
കപ്പുഴുക്കും ചിക്കനും വൈുന്നേരക്കി
രാത്രിയിലതെക്കിനെ
ആ രണ്ടും കൂടെ ഈവനിങ്ങും എപ്പ വേണേലും കഴിക്കാം ഉള്ളതില്
ആ എനിക്കും കിട്ടിയ ഒരു ചക്ക പക്ഷെ പഴുത്താ
ആണോ മറ്റേത് ഇത്ണ്ടാക്കാലോ എന്തെങ്കിലും ഉണ്ടാക്കോ അങ്ങോണ്ട്
വ രിക്കച്ചക്കെയാണെ മറ്റേ ചക്കപ്പ ഉണ്ടാക്കാനായിട്ട് മറ്റേച്ചക്കല്ലേ നല്ലത്.
ആഹ ആഹ് ഞങ്ങൾക്ക് ഇന്ന് ഇ വിടൊരു ഒരു കസിൻ വന്ന പ്പ രണ്ടെണ്ണം കൊണ്ടുവന്ന് ഒന്ന് വരിക്കകയും ഒന്ന് കൂഴയാണ് വരിക്ക ഞങ്ങളിപ്പം റെഡി ആക്കിയത് കൂ ഴ അവിടെ ഉണ്ട് പഴുക്കുമ്പോ അപ്പ ഉണ്ടാക്കാന്നും പറഞ്ഞ് ഇരിക്കയാ
അല്ലെങ്കിൽ പിന്നെ മറ്റേ ഇത് വേ വിച്ച് ശർക്കരയൊക്കെ ഇട്ട് വേവിച്ചു വെക്കുവല്ലോ അങ്ങനെ ആഹ അങ്ങനെയും ചെയ്യാൻ പറ്റും അതേ ഉള്ളു ഞാൻ എാ അടുത്തോന്നന്ന് ഞങ്ങളുടെ ഇവിടെ ചക്കയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാ അപ്പം എല്ലാവർക്കും കുറശെ മുറി മുറിച്മൂറിച്ച് അപ്പുറത്തെ വീടുകളിലൊക്കെ കൊടുത്തു വിടു
ഹാആ അതെ ഇട്ട് ബുദ്ധിമുട്ട.. ഞങ്ങക്കവിടെ മര ഇണ്ട് ച ഒക്കെ മാങ്ങിയൊക്കെ ഉണ്ട് വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ചക്കയ്ക്കൊന്നും വെല്യ ക്ഷാമ ഇല്ല. ആയി വരുന്നേ ഉള്ളൂന്നേള്ളു ആദ്യ ആദ്യം ഉണ്ടായിരുന്ന ഒന്ന രണ്ടെണ്ണം ഞങ്ങൾ വരച്ചതുപലെ ഫസ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര ഇതാണല്ലോ? എല്ലാ അടുത്ത വീടുകളിലൊക്കെ കൊടുത്ത് ഷെയർ ചെയ്തക്കി ബാക്കി എല്ലാം ഞ ആയി വരുന്നേള്ളൂ അപ്പൊ ഇന്ന് ഒരു കസിൻസ് വന്നപ്പോ അവര് രണ്ടെണ്ണം കൊണ്ടുവന്ന
ആഹ ആ
അങ്ങനെ ആഹ ഭയങ്കര ഇഷ്ടാണ് പിന്നെ പിന്നെ മ വേണ്ട ഇവിടെയൊന്നും.
ഹ ഹ പിന്നെ അത് കിടന്ന് കിടന്ന് വീണ് വഴിയിലും എല്ലാം
അതെ ഫുൾ ആ തോട്ടത്തിൽ കൂടെ അയിലിലൊക്കെ ആവും.. ആർക്കൊന്നും വേണ്ട വല്ലാത്ത അവസ്ഥയാ ഫസ്റ്റ് കിട്ടുമ്പോളേ നമുക്ക് ഒരു ഇത്ണ്ടാവുള്ളൂ
അയ്യോ ചെന്നൈയിലോട്ട്ക്കെ പോകുന്നിടത്ത് അത്താണെങ്കിൽ എന്ത്ന്മാത്രം ചക്ക കൊണ്ട് വിൽക്കുന്നതെന്നറിയോ വഴിയിൽ വെച്ച്
ആ ഞങ്ങ ഇവിടെത്തന്നെയും ഇവിടെയും കുറച്ചരു ടൗൺ ഏരിയലോട്ട് ചേന്നാ തന്നെ കാ കാണാം ചക്ക എങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ് ഈ ചക്കൊക്കെയാണ് ഇങ്ങനെ കൊണ്ടത് നമുക്കിവിടെ വെറുതെ പോകുന്നു ആ
ിയ ഇപ്പ അത് ഭയങ്കര നല്ലതാന്നല്ലേ പറയ
ആഹ ആ ചക്ക നല്ലതാ അങ്ങനെ പ്രത്യേകിച്ച് വള വേ അല്ലാത്ത അല്ലാത്ത വളങ്ങളൊന്നും ചേർക്കുന്നൊന്നല്ലല്ലോ ഉം.. ഉം..
അതേതാണ്ടൊക്കെ അസുഖത്തിനൊക്കെ ചക്ക ഭയങ്കര നല്ലതാന്നൊക്കെ പറയുന്നേക്കാം.
ആഹ്... ആഹ്... ഡിന്നർ പരിപാടി നോക്കണോ?
ഡിന്നർ നോക്കണം ഡിന്നറിന് എന്താ ഉണ്ടാക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചൊണ്ടിരിക്കയാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ആലോചിച്ച പിന്നെ കുറെ സമയ പോവും
അതെ ആ മെയിൻ അതാണല്ലോ ഇന്നെന്ത് ഇണ്ടാക്കും നാളെ എന്ത് ഇണ്ടാക്കും അതെ കണ്ടുപിടിക്കാൻ തന്നെ ടൈമാ
അതിനാണ് ടൈം പോകുന്നത് ആലോചിച്ചാലോചിച്ച് ഉശോ അതെങ്ങനെ ഉണ്ടാവും ഇനി ഇ ഇെ പണിയാണ ല്ലോർക്ക
ആ അതെ പിന്നെ നാളത്തേക്കയ് ഇനി നാളെ രാവിലെ ന്ത്‌ ഇണ്ടാക്ക
രാവിലെ എന്തണ്ട് ഹേ ഹ് ഹേ
യ്ക
പരിപാടിയെ കുറിച്ചുള്ള ചിന്തയിൽ തന്നെ ടൈം പോവും.. ആഹ്... ഞാൻ എന്തേലും ഉണ്ടാക്കട്ടെ ണം രാത്രിയിലത്തെക്ക്
ആഹ ആഹ് ഇന്നത് വേണെന്ന് നിർബന്ധന്നില്ലല്ലേ.. എന്താണേലും കഴിച്ചോളോ?
എന്താണേലും കഴിച്ചോളും. പിള്ളേർാണ് പിള്ളേർ ഗോതമ്പ് ദോശയൊന്നും ഉണ്ടാക്കിയൽ കഴിക്കൂല ചപ്പാത്തി തന്നെ വേണം പിന്നെ പുള്ളിയാണെങ്കില് ദോശയായാലും കൊഴപ്പമൊന്നുമല്ല
ആഹ്...
ചിലപ്പോ ഞാൻ വെുതെ കലക്കി ചുടും എനിക്ക് വയ്യ ചപ്പാത്തി പരത്താനൊന്നും പറഞ്ഞ്
ഇല്ല നമക്ക് മടി വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്
അഡ്ജസ്റ്റ് ആ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും
ആ ചെലപ്പ പിള്ളേര് പിള്ളേരാണ് ബുദ്ധിമുട്ടിക്കും അപ്പൊ നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റ് അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ആവില്ല
പറ്റത്തില്ല അവര് പറയും എനിക്ക് വേണ്ട എനക്ക് എന്നാ മറ്റേ പിസ്സ മേടിച്ച്താ
ആഹ അവർക്ക് അങ്ങനെ മതി
ഇപ്പൊ നല്ല സുഖല്ലേ ഓൺലൈൻ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയല്ല സാധനം
ആഹ അതെ എത്ര ടൈമിനുള്ളില് സാധനം വീട്ടിലെത്തി നമ്മൾ പൈസ കൊടുത്താ മാത്രം മതി അപ്പൊ നല്ല ടേസ്റ്റും
ആഹ
ഉ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത ടേസ്റ്റ് കുറവായിരിക്കും
ഒരു രുചിയില്ല എന്റെ ഇളയമോൾക്ക് വെളിയിൽത്തയത് മതി
ആണല്ലേ
ആഹ നമ്മള ഉണ്ടാക്കുന്നതിന് ഒന്നിനും രുചി പോരാ
ആഹ അത് നമ്മള് പണ്ട് പറയൂലേ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമ്മുടെ പേരൻസ് ഉണ്ട തങ്ങുന്നതി നമുക്ക് വലിയ ടേസ്റ്റ്ല്ല അപ്പൊ അപ്പറത്തെ പാരൻറ്സ് ഉണ്ടാകുന്നതിനു നല്ല ടെസ്റ്റാ
ആഹ അതിന് നല്ല രുചിയാ ശെരിയ അയ്യോ ആ വേരാ അത്
ആഹ
നമ്മുടെ സ്വന്തം പിള്ളേർ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോളാണ് ആ നമുക്ക് ഒരു ടെൻഷൻ അതിന്റെ ടെൻഷൻ മനസ്സിലായത്
നമുക്കും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടല്ലോ
ഇയ്യോ ഒന്നും പറയണ്ട
ഹഹ
പിന്നെ വേറെന്തൊക്കെയുണ്ട് പിന്നെ
വേറെ എന്തൊക്കെയാ വിശേഷം അങ്ങനെയൊക്കെ പോന്നു അത് പിന്നെ അടുത്തൊരു മാരേജ് ഫങ്ഷൻ ഒക്കെയ പരിപാടിയാണ്
ആഹാ ആഹ ഓക്കെ
ഇപ്പ അതിന്റെ ആ അതിന്റെ ചെറിയ ചെറിയ ബിസിലൊക്കെ ഇങ്ങനെ പോകുന്നു
ആഹ ഹഹ മ്മ്
എല്ലാവർക്കും സുഖമാണോ
എല്ലാവരും സുഖായിരിക്കുന്നു എല്ലാവരും സുഖായിരിക്കുന്നു പെറ്റൊക്കെയുണ്ടോ പട്ടിയോ പൂച്ചയോ അങ്ങനെ വെല്ല ഒക്കെ
ഏർ പെറ്റാ അങ്ങനെയൊന്നുമല്ല കോഴിയുണ്ട് കോഴി
ആഹ കോഴിയുണ്ട് ആഹ
അവിടെയുണ്ടോ
ഇവിടെ കോഴിയൊന്നും ഇല്ല എനിക്ക് പൂച്ചയും പട്ടിയുണ്ട്
ആഹ
രണ്ട് പൂച്ചകളുണ്ട് ഒരു പട്ടിയുണ്ട്
കോമ്പൗണ്ടിൽ എങ്ങനൊയിരിക്കുംല്ലേ വീട് ആഹ പിന്നെ നമക്ക് സെറ്റ് അയിനുള്ള സെറ്റ് ആക്കാണം നമ്മക്ക് സ്വന്തം അല്ലെങ്കി പിന്നെ മറ്റുള്ളവര് എന്തേങ്കിലും കംപ്ലൈന്റ് പറയൂല്ലേ
ആ അത് നേരാ
ആ അപ്പം നമ്മള് സെറ്റ് വീടു പണിയൊക്കെ കഴിഞ്ഞിട്ടൊന്നുല്ല അപ്പം പൂർത്തിയക്ക ക്കി എല്ലാം സെറ്റ് ആക്കിട്ട് വേണം പക്ഷെ എനിക്ക് ഇഷ്ടമാണ് എനിക്കൊരു പേടിയ
പേടിയണല്ല ആ എനിക്ക് പക്ഷെ ഇഷ്ട പൂച്ചയും പട്ടി
ആ ആ നമുക്ക് അങ്ങനെ ശീല ഇല്ല ഇതുങ്ങള ഇങ്ങനെ വളർത്തി ഇങ്ങനെ അടുത്തു നിന്ന് ഒന്നും ശീലില്ല പക്ഷെ കാണു ശരിക്കും അവർക്ക് എന്ത് സ്നേഹ അല്ലേ നമ്മ
ഓ നല്ല സ്നേഹവാ ശരിയാണ് അതുങ്ങളെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ അതിനെ മാറ്റൂല്ല
വളർത്തണംന്ന് ആഗ്രഹുണ്ട് പക്ഷെ ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഒരു പേടി
ആ വളർത്താ തുടിങ്ങിക്കഴിഞ്ഞാ പിന്നെ നമക്ക് അതിനോട് ഭയങ്കര ഇഷ്ടം
ഇഷ്ട ആ ആ അതെതെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര സ്നേഹം
ആ എന്ന് എല്ലാം ഒന്നും അങ്ങനെയല്ല കേട്ടോ ചിലതുങ്ങള് ഉപദ്രവം ഉണ്ട് എന്നാലും പൊതുവേ നല്ല സ്നേഹവാ നമുക്ക്‌ ഒരു സമയവും പോയി കിട്ടും
ഇങ്ങനെ ഉള്ള ഉണ്ടാവുന്ന നല്ലതല്ലേ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ അവരുണ്ടാവൂ ഇല്ലോ പകലൊക്കെ കുട്ടികളൊക്കെ പോയിക്കഴിഞ്ഞാലും
ആ നമ്മള് പറയുന്നിടത്ത് എല്ലാം വരും അതുങ്ങള് ഇത്തിരി പരിചയം ആയികഴിഞാൽ നമ്മൾപറയുന്നതെല്ലാം മനസ്സിലാവുകയും ചെയ്യും
അതെ
രസ ഇടക്ക് കളിക്കാനൊക്കെ അതുങ്ങളെ കൂടെ
ആ ആ ചില ചില ഇത്ങ്ങള് ഇങ്ങനെ നമ്മുടെ കൂടെ ബോൾ കളിക്കാനും ഒക്കെ കൂടുലേ ആ
കളിക്കാൻ നല്ല രസ അതുങ്ങള് കളിച്ചോളും നമ്മളെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത ആ കൂട്ടത്തിൽ കളിക്കും
ആ ആ
പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ
വേറെ വിശേഷങ്ങളൊന്നും ഇല്ല
ആ ആ ശരി എന്നാ